അ
ഹലോ
ആഹ കേൾക്ക്‌ ണ്ടോ
കേക്കാ കേക്കാം
ഉം എന്തൊക്കെ
എന്താ പരിപാടി
എന്താ വെറുതെങ്ങനെ ഇരിക്കുക
ആഹ ടി വി ഒന്നും കാണാറില്ലേ
ഓ ടി വി ഒക്കെ കാണാറുണ്ട് ഈ നേരത്തെ അങ്ങനെ ടി വി വെക്കൂല ഉം ആഹ
എന്താണ് കൂടുതലും കാണാറ് സിനിമയാണോ
ആഹ ഫിലിംന്നെ മെയിന ആയിട്ട് പിന്നെ അധികം ടെലഗ്രാമിലൊക്കെ വരുവല്ലോ അപ്പൊ അതൊന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്യും ഇല്ല അത് കിട്ടിട്ടില്ല ഉം വിശന്ന് കണ്ടിട്ടില്ല
കാണാൻ ത്രില്ലിൽഇരിക്കുവല്ലേ വ്യൂ കണ്ടിട്ട്
വാഴി അതേമാതി രിഡോൺലോഡ് ചെയ്ത് വെച്ചക്കണു കാണണ്ടായിന്ന് കട്ടിട്ടില്ല ഈ ഫോണില് നെറ്റൂ ഇതൊക്കെ ഉണ്ടാവോണ്ടേ എന്ത് മേലൊക്കെ ഇങ്ങനെ തോണ്ടിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഹല്ലോ ഒക്കെ റീൽസ് ഇങ്ങനെ കണ്ടിരിക്കുകയും ഉം അവിടെല്ല കെട്ടിക്കാനൊക്കെ കുട്ടികളുണ്ടോ കുഴിക്കാനൊക്ക വല്ല
കെട്ടിക്കാനുള്ള കുട്ടികൾ ഞങ്ങൾ മൂന്ന്പേരുണ്ട്
ആ ആഹ് ഇങ്ങളൊന്നും കെട്ടിക്കണില്ലേ ആ ആഹ ആഹ
എന്നിക്കും ഇപ്പോഴേ ഇല്ല ഒരു ജോബ് ഒക്കെ ആയിട്ട്
ആഹ മൂന്ന്
അതെ അതെ
ഉം അങ്ങനെ
ഇപ്പഴേ മാരേജിനോട് ജോബ് ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതല്ല നമ്മുക്ക് ആരെയു ആശ്രയിക്കണം എണ്ടന്ന നമ്മുക്ക് നമ്മുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ആണാണ് നമ്മുക്ക് നമുക്ക്ിഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം നമുക്കെന്തേലും ആഗ്രഹമുണ്ട് നമ്മള് വേറെ ആരുടെയും മുമ്പിൽ കയിനിട്ടല്ലല്ലോ അത് നമുക്ക് സാധിക്കാൻ പറ്റാതെ വരു ഉ
ഞമ്മളോട് ഞമ്മള ഓലെന്ന് ബോധ്യപ്പെടുത്തണം പൈസ തരണമെങ്കിൽ
അത്രയും നല്ലത് ഇപ്പഴത്തെ കാലത്ത് ജോബ് ഉള്ളതാണ് നല്ലത്
ഉം അല ഉള്ളുങ്ങ ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കുടുംബായി പ്രാര അതായി പിന്നെ നമ്മള ഇത്ങ്ങനെ നോക്കി നടക്കന്നല്ല പിന്നെ നമ്മള് കുട്ടികളെ നോക്കി മക്കളെ നോക്കി ഉ
ജോബൊക്കെ ജോബൊക്കെ കിട്ടിട്ട് ഫ്രാൻസിൻന്റെ കൂടെ ഇൊക്കെ പോയി നമ്മളൊന്ന് എൻജോയ് ചെയ്തിട്ട് മാരേജിനെ പറ്റി ആലയിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതെതെതെ
ഇഷ്ട മിക്ക കുട്ടികളും അങ്ങനെ തന്നെ പണ്ട് കാരണം അങ്ങനെയ അല്ലല്ലോ
ആഹ പണ്ടൊന്ന് വെച്ചാൽ കെട്ടി പാലെട്ട് വയസ് ആ അ സാമ്പഴ ഓരോ പിള്ളേരെ പിടിിച്ച എത്തിട്ടു പിന്നെ സ്ത്രീധനത്തിന്റെ വഴലാടി അതൊക്കെയാണ് ഇപ്പ നടക്ക ഉ ആണ ആണ് ഇപ്പഴും ചിലയിടത്താണ് നടക്കുന്നുണ്ട് ഞാൻ രണ്ടാമത്തത് മൂത്തൊരാളുണ്ട്
ആഹ് ഓലേന്തേ എന്താ പഠിക്കണോള്
അവളും ൻ്റെ ഇത് തന്നെ പഠിക്കുവാ ഡിഗ്രി
ആഹ്
പിന്നെ ഇളയാള് ഐ റ്റി ഐ
ആഹ് ഒക്കെ പഠിച്ചോളി അതുകൊണ്ടേ കാര്യം ഇണ്ടാവുള്ളു ഉ അപ്പൊ ഇപ്പൊ പെൺകുട്ടിയൊക്ക് ചെക്കന്മാരെ കിട്ടാനൊന്നും ഒരു പണിയില്ല
ആ ചെക്കന്മാർക്കെ പെൺമ്പള്ളേര കിട്ടാൻ പാട് ഇല്ലേ? ചെക്കന്മാർക്ക് പെൺപിള്ളേരെ കിട്ടാൻ പാട് ഇപ്പഴും കൊറ പെമ്പിള്ളാര് എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാർക്കും ജോലി കിട്ടിയിട്ട് മതി മാരേജ് അങ്ങനെയാണ് പണ്ടത്തെപ്പോലെ ഒന്നും അല്ലല്ലോ?
ഉം പണ്ട് അങ്ങനെയൊന്നുല്ലല്ലോ പണ്ട് പതിനെട്ടായി പുടിച്ചു കെട്ടിച്ച ഉം പണ്ട് പെൺകുട്ടികള് പേരെലുണ്ടെങ്കി പേടിയാ ആ പെൺകുട്ടികൾ അയ്യോ ഇൻക്കൊരു പെൺകുട്ടിയ ഉള്ളര് ബേജാറാണ്
ആ ഞങ്ങള് മൂന്ന് പേരായണ്ട് എല്ലാരും പറഞ്ഞു ഈ അയിലത്തുള്ളവര ബന്ധുക്കളൊക്കെയ ഉണ്ടല്ലോ ആരൊക്കെ പറയാൻ കെട്ടിച്ചു വിട് ഒരാളെ കെട്ടിക്ക അങ്ങനെയൊക്കെ പറയും പക്ഷെ ഞങ്ങളുടെ അമ്മ അതിനോട് താല്പര്യം ചെറിയൊരു ജോലി ആയാലും അതായിട്ട് മതി എന്നുള്ള ഒരു ഇതാണ്
ആ
അമ്മ എടുത്ത് ഓരോരുത്ത ആ അമ്മടുത്ത് ഓരോരുത്തര് ആലോചിക്ക കൊണ്ട് ശരി
ഉം പറയുന്നൊല് പറഞ്ഞോണ്ടിരിക്കും പിന്നെ അനുഭവിക്കേണ്ടതൊക്കെ ഞമ്മളാവും ജീവിതത്തൊക്കെ കടന്ന് കഴിഞ്ഞ പിന്നെ അതയിച്ചി താവേ
അതെ അതെ പിന്നെ ന മ്മൾ അനുഭവിക്കണം അപ്പാ ആര ക്കും കല്യണം കയിക്കണ്ടാര്ന്ന്
ആ എന്ത് സംഭവിച്ചാലും ഞമ്മക്ക് ജോലിണ്ട് ഞമ്മടെ കയ്യിൽ പൈസ ഉണ്ടച ഞമ്മക്ക് ധൈര്യത്തില് പോരാലോ മറ്റേ നേരെ മറച്ചിട്ട് ഞമ്മള് അച്നും അമ്മനെം എട എടങേറാവൂലെ അത് ചിന്തിച്ച് പിന്നീ അവിടെത്തന്നെ നിക്കും
അത് അങ്ങനെയാണല്ലോ കൊറെ പെൺകുട്ടികളും മരിച്ചത് അമ്മക്ക് അച്ഛന്മാരും വസ് ലക്ഷവും വരല്ല എന്ന രീതി അവർ സ്വയ
എന്നിട്ട ആരിക്കാ നഷ്ടം ഈ അച്ഛനും അമ്മക്കന്നെയല്ലേ
അതെ അതെ പിന്നെ ലവ് മാരേജും കൂടെ ആണ് പറയണ്ട
ഉം ചിലോൽത് മറ്റേത് പറഞ്ഞമാതിരീ ചേലോൽതു ശരിയാവും ചേലോൽത് ശരിയാവില്ല അതുപോലെക്കര ഏയ് ച്ച് അന്ന് ഞാന് അങ്ങനെ പറഞ്ഞപ്പോ ന്റെ ലവ് മാര്യേജ് ജരേ വിചാ
അതെ
ലൗമ്യാരേജൊന്നു അല്ല. അറേൻജ്ടന്നെ. ഇന്നെക്കെ കെട്ടിക്കണ എന്റെ ഏട്ടത്തിനൊക്കെ കെട്ടിക്കുമ്പോ അന്നൊക്കെ കട്ടോണ്ട് വേന്നു പാതിരാത്രിക്ക് പതിനെട്ടല്ലേ നിർബന്ധല്ലേ ആഹ് സമയത്തൊക്കെ അഞ്ചാറ് കൊല്ലം മുന്ന് ഇപ്പം പിന്നെ പെൺകുട്ടിള് സമ്മതിക്കാത്തോണ്ട് പയ്ന ട്ട് കഴിഞ്ഞാലും ഇതില്ല. അന്നൊക്കെ ഇന്റെ ഏട്ടത്തിനൊക്കെ കെട്ടിക്കുമ്പോ നട്ട പാതിരാക്ക് കൂട്ടിക്കൊണ്ടുപോവെ യെസ്. മ്ഹ് അങ്ങനൊക്കെ. പിന്നെ എന്നെ കെട്ടിക്കുമ്പോ പിന്നെ പയിനെട്ട് തെകഞ്ഞിട്ടേ പറ്റ് ചർത്തായി പിന്നെ അതങ്ങനെ പയിനെട്ടാവലും കുട്ടികളെ കെട്ടിക്കലും ഒക്കെ ഒപ്പാ.
നമ്മള് വീട്ടുകാര് മതി കൊറെ അതേലെ റിലേറ്റീവ്സ് ഒണ്ടല്ലോ അവരൊക്കെ പിന്നെ കുത്തും.
ആ ഒരു ഇതാവുമ്പോത്തേന് ഒരു പക്വത എത്തുവേ. ജീവിതൊക്കെ ഒന്ന് പഠിച്ച് ഇരു പത്താറ് ഇരുപത്തേഴ് ആ ഒരു വയസ്സിലൊക്കെ. മറ്റത് പറയുമ്പോ കുട്ടികളാകുമ്പോ ഇപ്പത്തെ മക്കക്ക് തീരേം പക്വത ഇല്ല. ആ ഒരു ഏയ്ജ് ആവുമ്പഴുത്തേനും ഒക്കെ കളിയാണ്. മറ്റേത് പണ്ട് പറഞ്ഞാ അതിന് ഒള്ള ഒരിതിണ്ട്. ആഹ് കാരണം ഇപ്പൊ കണ്ടില്ലേ പത്തൊമ്പത് വയസ്സായ കുട്ടി എന്താ കുട്ടിനെ വലിച്ചെറിഞ്ഞൂന്നോ അങ്ങനെ എന്തൊക്കെയോ വാർ ഞമ്മക്ക് അയിനോട് പൊരുത്തപ്പെടാൻ വെയ്ക്കണ്ടേ?
സത്യം അല്ല സ്വന്തം കുഞ്ഞിനെ നെ കൊല്ലുമ്പോ ഒന്നും തോന്നത്തില്ലേന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്.
ഉം അന്തൊക്കെ ചില സമയത്തെ യും പ്രസവിച്ചൊക്കെ കഴിഞ്ഞ മൈൻ്റേ വേറെ ക്കാറ് നമുക്ക് ഉറക്കല്ലാത്തേം അങ്ങനെക്കൊരുതല്ലേ കാരം ഈ വേദനയും അത് പിന്നെന്തോ വാടക ഗർഭോ അങ്ങനെ എന്തൊക്കെയല്ലേ പറഞ്ഞ് കേട്ട്. ഉം അങ്ങനൊക്കെ ആകുമ്പോ രക് അതിപ്പ ആ കുട്ടിനെ വേണംന്ന് പറയണ്ടവള് എനിക്ക് കുട്ടിനെ തിരിച്ചു തരണം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കണ്ടതൊള്ളൂ അതിപ്പൊ ഏത ഉള്ളത് ഏത ഇല്ലാത്ത ത്തതൊന്നും പറയാൻ പറ്റൂല. കൊറേ കൊറേ നുണയും വരും ആ
ചിലത് ഫേക്കാരി ക്കും.
ഉം ഇവല് പറയ്ണത് ആൾക്കാര് അറിഞ്ഞിട്ട് തന്നെ ഉണ്ടാവ് ല്ല ഒക്കെ മ ഓൺലൈൻ ആക്കാര ആ എനിക്ക് എപ്പ അപ്പോള ഇങ്ങനെക്കെ സംഭവിച്ച്ന്ന് അപ്പോളൊക്കാരം അറിയ അങ്ങനെ ഉണ്ടാക്കും ആൾക്കാര്
നാട്ടുകാര് മ തിയല്ലോ അല്ല ഒരാളെ ന്നാ പിന്നെ എല്ലാരും അറിയും
ഉം പിന്നെ കൊറച്ച് കൂടുംചെയ്യുവെ അതാരസം എന്തായാലും പഠിച്ചു ജോലിയൊക്കെയിക്ക കല്യാണം
അതെ അതാ അതാണ് നല്ലത് പിന്നെ നമ്മടെ സ്വന്തം ചെലവി നമുക്ക് പറ്റുന്ന പോലെ മാര്യേജ് ഒക്കെ നട അം വലുതാട്ട് അങ്ങനെ ആളെ അമ്പലം അങ്ങനെള്ള ഞങ്ങളിലാരുംഇല്ല നമ്മക്ക് പ
മേക്കപ്പ് ആ ചെക്കമാരാച്ചാല് പെണ്ണ് ട്ടായിട്ടലയാ ചെക്കമ്മാര് ച്ചാലേ പെണ്ണ് കിട്ടയിട്ട് അലയാണ് അന്ന് ഓൽ - വല്യ ഡിമാൻഡായിന്ന് പെണ്ണ് കാണാൻ വന്നാല്
ഇപ്പം എന്ന് പറഞ്ഞാ ഒന്നും വേണ്ട എന്ന് പറഞ്ഞല്ലേ കൊണ്ടുപൊന്നെ ഇപ്പൊ ഒന്നും വേണ്ട അതെ ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ് ഒരോരുത്തര് വരും എന്നിട്ട് അവ്ടെ ചെല്ലുമ്പഴോ സ്ത്രിധന പീഡനം
ശ്
ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് വരുന്ന അതെ അതെ ഇപ്പൊ കല്യാണം കഴിക്കാൻ തന്നെ പേടിയാ കല്യാണം കഴിക്കാൻ തന്നെ പേടിയാ എന്താവും എന്തോ
ഇപ്പൊ എന്താറിയോ അവനാന്റെ കുടുംബത്തിൽ നടക്കുന്നക്കെ കുട്ടികൾ കണ്ട്ഠ അപ്പൊ കുട്ടികൾ ഇത് കഴിഞ്ഞാലും ഇന്റെ അവസ്ഥ അങ്ങനെ
നൂറ് വട്ടം ആലോചിക്കുക കല്യാണം കഴിക്കമോ വേണ്ടായോ
ഹം
ഇപ്പ എല്ലാർക്കും പേടിയല്ലേ കല്യാണം കഴിക്കൻ
ഉം ഒക്കെ ഇങ്ങനെ ഓരോന്ന കേക്കണ അതാണ പിന്ന അമ്മായിമാരും ഒതുങ്ങിക്കണു പണ്ട് അമ്മായിമാരൊക്കെ ഇല്ലത്തി ഇപ്പോ രിക്കും ഇതുക്കണ്ട് ഇപ്പൊ മരുവക്കളല്ലേ ഭരിക്കണം അപ്പ പ്പതുക്കണ്ടത് എന്താലും പഠിച്ചോ ആഹ ഇപ്പൊ പിന്നെ നിയമത്തി
അതെ ഇരുപത്തൊന്ന ഇരുപത്തൊന്ന ആാക്കി എന്നാലും ചിലടത്ത് പതിനെട്ടിൽ തന്നെ നടത്തുന്നുണ്ട്
ആഹ
ഉം
ചെല പിഞ്ഞല് ക്ഷെ നാലും ഒക്കെ ടിഗ് ഇരൊക്കെ വെയിറ്റ് ചെയ്യണ്ട് കല്യാണം കയിട്ട് പഠിപ്പിക്കണെങ്കിലൊക്കെ ഒെ ജോലിക്കൊക്കെ വിടണം ഈ വീട്ടിലിരിക്കാന് ഞമ്മൾ ഇത്രയും ക പഠിച്ച സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി
ചെലരങ്ങനെ പറയും എന്തുവാ പഠ കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് വിടാ അങ്ങനെക്കെ ചെലര് പിന്നെ വിടത്തില്ല അങ്ങനെയൊക്കെയാണ്
ഉം ഞാനേ ഇന്നെ വിളിക്ക്ണ്ട് ആ പിന്നെ വിളിക്കാട്ടോ. ഹലോ